ഹലോ
ആഹ് കേക്ക്ണില്ലേ ആഹ് ഇണ്ട്ണ്ട്ണ്ട്.
എന്തെ ആവോ അയ്ന്റെ അടീലൊന്ന് കട്ടായി
ആണോ ആഹ് ഇവടെ വല്യ കൊഴപ്പണ്ടാവൽല്ല ഞാ ഇങ്ങളവിടെ കര്തി. പെട്ടെന്ന് സംസാരിക്കണ നിന്ന് പോയി. അപ്പൊ അതാന്ന് കര്തി.
സംസാരിക്ക്ണേന്റെ എടേല് നിന്നാ വല്യ പ്രശ്നാണ്. രണ്ടാമത് കട്ടെയ്തിട്ട് പിന്നെ അടിച്ചോക്കിയത്. അപ്പ അതാണ് പറയാനേ ന്യൂസ് പേപ്പർ ങ്ങട്ട് തപ്പി വീട്ട് പോയിന്ന് അ റേ വീട്ട് പോയി ഇങ്ങട്ടത് കൊണ്ടും
തീന്നോ വർക്ക്?
ആഹ് ഇന്നത്തെ ഇന്നത്തെ വർക്കല്ല. നാളെ സ്കൂൾക്ക് കൊണ്ട് വരേണ്ട വർക്കാണ്. അപ്പ മ്മക്ക് അപ്പമ്മക്കത് നിർബന്താണല്ലോ ന്യൂസ് പേപ്പർ വീട് വരെ പോയി. അല്ലാപ്പ നമ്മക്ക് രക്ഷല്ലല്ലോ മുന്നില്.
ഉം ഇവടിം ഞങ്ങളെ വീട്ടിലൊന്നും കിട്ടാനില്ല. കൊറേ തപ്പി നടക്കണം. പ്പാരും വായിക്കാത്ത കാലയത് കൊണ്ട് ഒന്നാമതെ കുട്ട്യാളാണെങ്കിലും ഫോണിലാ ണ് വല്യൊരാണെങ്കിലും ഫോണിലാണ്.
എല്ലാരും ഫോണല്ലെ യൂസെയ്യ്ണത്. ഇപ്പൊ വയസ്സെന്ന ആൾക്കാരൊക്കാമ്പം ഓല് യൂസ് യ്യും പത്രൊക്കെ. ന്റെ ഇമ്മീം ഇപ്പിം വായി ന്റെ പ്പാക്ക് നിർബന്ധാണ്. ജോലി കഴിഞ്ഞ് വന്നാ പിന്നെ അതൊന്ന് വായിക്കല് നിർബന്ധ അതോണ്ട്
ആഹ് അങ്ങനയത്തൊക്കെ ശീലംയുണ്ടെങ്കിൽ കൊഴപ്പല്ല വായന ഒന്നും കൂടി മെച്ചപ്പെടും ഒക്കെ ഒന്ന്- നല്ലതാണ് അങ്ങനത്തെയൊക്കെ ശീലമുണ്ടെങ്കിൽ
ആഹ് അപ്പൊ എന്റെ നാത്തൂനോട് പറഞ് ആ അയിന് എന്റെ നാത്തൂനോട് പറഞ് എടി ഇജ്ജ് ഒന്ന് നോക്കടി യർഞ് ഞാനയിന് അപ്പോൾ ഓളർഞ് ഇമ്മേൻ ക്ക് യെനിക്കറിയില്ല ട്ടോ ഞാൻ പത്രയേ നോക് ക്കലില്ല ന്നഅപ്പൊ അതാണ് അവസ്ഥ ആ ആദ്യം അപ്പൊ ഞാൻ പർഞു ഞ്ഞിപ്പ അന്റെ മകനാണ് വരുന്നെന്നുണ്ടെങ്കില് എന്റെ മകനാണ് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മള് രക്ഷിതാക്കളെ ആദ്യം ടീച്ചേഴ്സ്മാര് പറയ്യാ കാരണം ടീച്ചേഴ്സ്മാരും വീട്ടിലുണ്ടായിട്ടും നമ്മള് നോക്കണില്ല ഒക്കെ എല്ലാരും ഫോണിലാണ് ഫോണിൽ തന്നെ
ആഹ് നമ്മള് വായിപ് വായിക്കാൻ കൊടുത്തില്ല ഫോണ് കൊടുത്തു അങ്ങനെക്കെല്ലേ പറയാ
ആഹ് അതാണ്ണേ ടീച്ചേഴ്സ്മാർക് ഇല്ല പരാതി അതാണ് നിങ്ങളൊരു പത്ത് മിനിറ്റ് നേരം ങ്ങക്ക് ങ്ങളെ മക് ക്കളെ കൂടെ ഇരിക്കാൻ വയ്യ
അഹ് ശരിയാണ് എല്ലാരും ഫോണിലല്ലേ രക്ഷിതാക്കളാണെ അങ്ങനെ ഫോണില് മക്കളാണെഎ ക്ക് വേറെ ഫോണ്
അതാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോത്തെനും ആ അതന്നെയണേ നമ്മക്കൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോത്തെന് അല്ല ഫോണിൽ ഇപ്പൊ എന്തേ മെസ്സേജ് വന്ന്ക്ണോ അതാണല്ലൊ അമ്മളെ ചിന്താഗതി നമ്മക്കതാണല്ലോ പ്പൊ നമ്മള കയ്യിൽ എപ്പളും താണ് അതാണ് ആ അതാണ്
ഉം ഉം അവിടെക്കെ ഒരു ഫോണിനാണ് എല്ലാരുംപാട അടിയാണ് അപ്പൊ പിന്നെ വ്യത്യസ്ത ഫോൺ ഐക്കാരോ
ക്ഷെ രസമാണ് സംഭവം പക്ഷെ രസ താണ് ന്റ മ്ള മക്കൾക്കും അതിക യൂസ്സ്
ആ ആ ഓലെ രു വിദ്യാഭ്യാസത്തിന്റെ തന്നെണ് കുറയ്യ വെറും സ്കൂളത്തെ വിവരം മാ ഉണ്ടാവപ്പോ ത്തെത്ത വിവരം ഇതൊന്നും ഉണ്ടാവൂല്ല നമ്മക്കും ഫോണ് കണ്ടൽ നമ്മക്കും വല്ലാ ണ്ടാവലൂല നമ്മളും പത്രം വായിക്കലില്ലല്ലോ പിന്നെ ഓര്ക് പർഞൊടുക്കാന് നമ്മക്ക് അത്രീ അറിയൂല
ആ അതന്നെ ഇപ്പൊ നമ്മളായാലും നമ്മളൊരു കൂട്ടു കുടുംബത്തേക്ക് പോകുണുണ്ടോ ഒക്കെ ഈ വാട്സആപ്പ് കൂടി ള്ള വർ- ത്താനാണ് ഫുള്ള് വാട്സപ്പാണല്ല ഇപ്പൊ ഏത് ജൻ ആ ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നതില് ആ അതാണ് ഇനിയിപ്പോ ഒരു ഇനിയിപ്പരു കല് ല്യാണണ്ടന്ന് കൂട്ടിക്കോളിൽ അമ്മള് മ്മളെ വാ ക്കിക്കാരക്കെ എങ്ങനെ വിളിക്ക
അത് ശരിയാ പണ്ടത്തെ ആര് ഇപ്പ പോയി പറയല് പോയി വിളിക്കല് അത ഇല്യപ്പോ കല്യാണം കത്ത് കൊടുത്ത് വിളിക്കലൊന്നുല്യ പ്പൊക്കൊരു ഫോണിൽ സ്റ്റാറ്ററ്റസ് ഇടാ കാണാ വരാ ആ ഒരുവിളി മാത്രള്ളൂ ഫോണ് കോള്ചെയ്യലും കൂടില്ല ക്ക മെസേ
കാണോ അതന്നെഞാപറ്ഞ്ഞത് കാലത്തിനനുസരിച്ച് ജനം മാറാറിണത്
ആ അപ്പൊ പിന്നെല്ലാരുങ്ങനെ ആയതൊണ്ട് കൊയപ്പല്ല ആരേലും ഒരാളുംകൂടി ഇല്ലാ
പ്പൊനമ്മളെന്നെ ഒരു വാ കാണാമ്മക്ക് പൂതിയാഉമ്പോ നമ്മളന്താചെയ്യാ ഇല്ലെങ്കെ ആ ഇല്ലെങ്കിനമ്മള് വീഡിയോ
അഹ്ശരി നമ്മള് എളുപ്പപണിയല്ലേനോക്കാ അങ്ങട്ട് പോണ്ടറിസ്ക് നമ്മള്നോക്കൂല
നമ്മള് വേഗം വീഡിയോകോൾ ചെയ് ചെയാണ് വീഡിയോകോളൈയ്തിട്ട് അതിന്റെവർത്തന ആ ന്നാലുംപ്പോളെ കണ്ടീലേ അതാമ്മള് ഉദ്ദേശിക്കാ
അത്രൊള്ള് പോയികണ്ട ആഒരുതൊന്നും ഞമ്മുക്കപണ്ടാവൂല
ഏ എ നമ്മളെ കാലഘട്ടത്തിലൊക്കെ അമ്മള് ഏതു ദൂരായാലും ഒരു ഉമ്മാൻ്റെ ഇപ് മ്മാന്റെ ആ മ്മള് എല്ലാ വാക്കികാരിമ്മാരിം പോണൊണ്ട് നമ്മക്കറിയാനാ ഐനി നമ്മക്കന്ന് അറിയാൻ കഴിയും സത്യാണ് അതന്നേണ് ഇനിവർണെ തലമുറകളൊക്കെ നമ്മക്ക് പിടിക്കാം അതാണ് നമ്മക്ക് നമ്മളെ സ്വന്തയേട്ടനനി ഞ്ചമ്മാരെ മക്കള് ഏട്ടനഞ്ചമാരെമ്മക്ക് തമ്മ് തമ്മ് അറിയാൻ കഴിയൂല്ല അ അതാണ് ഫുള്ള് ഫോണിനടി
ഇപ്പതന്നെങ്ങനെ എ ബന്ധങ്ങളൊക്കെ കൊറ്ഞ്ഞ് ണ്ടല്ലോ അപ്പപിന്നെ അടുത്ത തലമുറേട് പറയുംവാണ്ടിരൂല സ്വന്ത സ്വന്തംകാര്യം നോക്കിട്ടക്കാര് എല്ലാരും
അതന്നെ അതന്നെ ഞാൻ പറഞ്ഞതൈ കാരണം അങ്ങനെയാകും കാലാവസ്ഥ നമ്മൾക്ക് മാ മാറ്റം വരും കാരണം എ എങ്ങനെയാണോ ജനം പെരുമാറുന്നത് അതുപോലെല്ലപ്പോ ബാക്കിലോരും പെരുമാ ത്രള്ളൂ അതാണ് ഒരാളെന്താ ചെയ്തത് അതെമ്മളും
അതോള്ളുചെയ്യ നമ്മള് ഇതന്നെല്ലെ കാൺണത് ബാക്കിയുള്ളോരുന്നടുത്തന്നല്ലേ നമ്മള് കാണത് നമ്മളിരുതന്ന് പലരും കാൺണൂ അപ്പൊ പിന്നതങ്ങനെ തൊടർന്ന് പോയികൊണ്ടിരിക് ക്കും ആരെന്ത് കാട്ട്ണൂ നോക്കിട്ടാണ് എല്ലാരും ചെയ്യ സ്വന്തൊരു നെലപാടൊന്നും ആർക്കുംണ്ടാവൂല പണ്ടത്തെ ആഒര് ത് നല്ല വായിച്ചിട്ടാണെലും ഇനിയന്ത്കാ താര്ത്തിനാണെങ്കിലും പണ്ടത്തെ ആഒര്സംഭവം ആർക്കുപ്പൊ വാണംന് ദേഇല്ല എവടേലുണ്ടാവും ഒരാളോ രണ്ടാളൊക്കെ ഓലാണെ അടിച്ചാമർത്തുംചെയ്യും ആ ഒരു തലമുറേണ് ആ പ്പതൊന്നും കുട്ടൃൾക്കറിയോ ഇപ്പൊ കുട്ടൃൾക്ക് ഫോണറിയാ അയ്ല് കൊറെകാർട്ടൂണറിയാ
അത്രേ അറിയൊള്ളൂ അത് സംഭവം ഞമ്മക്കൊക്കെേ ആ ഞമ്മക്ക് ഭയങ്കരരസ
അതാണ് അതാണ് ഞമ്മക്കൊരു ബുക്ക് കിട്ടാൻ നമ്മള് വായിക്കാൻ കാത്ത്ക്കല്ലേനു പാലരമേണങ്കിലും അയില് ഓരോരോ വർക്ക് ചെയ്യാനും ആ
അയ് അയ്ല്ണ്ടല്ലോ ഒരു പാമ്പും കോണിം
ആ ഓ അതൊക്കെ കാ എത്രൊട്ടാ കളിച്ചാ
അതെന്നെ പറഞ്ഞൈ ഒക്കെ അതൊക്കൊര് ആ ഞമ്മളൊരുമ്മാൻ്റൊടീ പോയിട്ടുണ്ടെങ്കില് അമ്മക്കില്ലകളി അതൊക്കേണ്
ആ ഐ അതാണേല് ല്ലാരും ഒത്തിരിക്കുംചെയ്യും എല്ലാരും റെഡിഐകാരം വല്ലൃരാണേലും ചെറിയോരാണെലും കളിച്ചാന് റെഡിഐക്കാരം
അതെ എല്ലാരെകയ്യിലും എല്ലാരെ കയ്യിലുംഫോണും
ആ ഇപ്പൊങ്ങള് പോയ നോക്കിക്ക്ണോ എല്ലാരെ കയ്യിലും ഫോണ് എല്ലാരും ഫോണില്
അതന്നേണ് ഇപ്പമ്മള് ഏ ഏ ഇപ്പൊ ഫുള്ള് വരി ക്ക് ഇരിക്കുണ്ടാവും കുട്ടൃള് അതെന്തൊപ്പൊ കുട്ടൃളെ സൗണ്ടൊന്നും കേൾക്കാതെ അപ്പത്ത എല്ലാരെ കയ്യിലും ഒരെല്ലാരും കൈവരിക്കി ഇരിക്കണം ന്ന ഒര് ഫോണിന് എല്ലാരും നോക്കല്ല ഒരു എട്ട് കുട്ടൃള് ഇരിക്ക്ണ്ടോ ന്നാ എട്ട് കുട്ടൃളെകയ്യിലും ഫോണായിരിക്കും ആ ആ അതാഞാപറ്ഞ്ഞത് എട്ടിന് എട്ട് ഫോണ് വാ അ എട്ടിനും എട്ട് ഫോണെന്നെ വേണം.
ആഹ കൂട്ടിയാൾക്ക് അങ്ങനെ പടിഞ്ഞോയി ഞ്പ്പോ അത് മാറ്റല് നടക്കൂലല്ലോ ല്ലാര്ക്കും പടിഞ്ഞിലേ അത് ആ ഒരു സ്വഭാവം തന്നേക്കാരം അടുത്ത തലമുറ
ആ അതന്നേണെ അപ്പൊ ഞാ പറിയ പണ്ടൊക്കെർഞ്ഞാൽ ഒരു ബാലര്മ ബാലഭൂമി കളി കുടിക്കക്കണ്ടായാല് അയിന്റെ കഥ. പിറ്റത്തെ മാസം യൗട്ക്കെങ്കിലും വിര്ന്ന് പോവാൻ കാത്ത്ക്ക.
ഥ പറയലും കളിച്ചലും അയിലെന്നെ കൊറെ ഗെയിമ് കളിച്ചലും അങ്ങനെ
ആഹ് ആഹ് പിറ്റത്തെ മാസം വരാ ഇത് കാത്തിരിക്കാവും. പിറ്റത്തെ മാസം ഇത് വ ന്നെങ്കിൽ എവിടേണ് ഏത് അ ആൾക്കാരോടേണ് ഇല്ലത് ഏത് കുടുംബത്തിലാ ഇല്ലത്. വിജാര്ച്ച് ഇങ്ങട്ട് ഫോൺ വിള്ച്ച് ലാൻ ഫോണ്ന്നൊക്കെ വിള്ച്ച് വായിക്കും അ
അവടെ അപ്പ അതിനുള്ളു ഫോണ് യൂസയ്യാ ഇവിടെപ്പ അങ്ങനെല്ല ഇവിടെപ്പ എല്ലാത്തിനും ഫോണാണ്.
അതാണ് ഞാൻ പറിണത്.
ആ അത പ്പ ഞാൻ പറിണതേ കാലത്തിനൻ ആ ഞാൻ പറിം. ഇപ്പത്തെ മക്കളൊക്കെ ഞാൻ പറിം പ്പ ഇപ്പന്റെ ചെറിയ മകന് അങ്കലവാടിയിലെ മൂന്ന് വയസായിട്ടൊള്ളു കുട്ടിക്ക് അപ്പൊര് പത്ത് മിൻറ്റ് കണ്ട് കയ്ഞ്ഞാമ്മളാ ഫോണ് സ്വാഭാവികായിട്ടും മ്മളത് വാങ്ങി വെച്ചാല് പിന്നെ അപ്പൊ പെരുംക്കരച്ചില പ്പൊ ഓനയ്ന് പൂതി കയ്ഞ്ഞിട്ടില്ലാ ഫോണിനോട് ആ പത്ത് മിൻറ്റ് ഞാൻ വെറും പത്ത് മിൻറ്റ് ഒര് ടൈമിങ്ങേ ഞാനും ഹസ്ബൻഡും കൊട്ക്കാെള്ളു മ
നല്ല അഡിക്റ്റേന്നു പിന്നെ ഞങ്ങള് ഫുഡോടുക്കുമ്പോ മാത്രം ഫോണൊ തൊടങ്ങിയപ്പോൽക്ക് മൻസ്സിലായി ഫുഡ് തരുമ്പളേ ഫോണ് കിട്ടാെള്ളൂ അയ്നാലെവല് എപ്പളും ഫുഡ് വാണം ഫുഡ് വാണം പറഞ്ഞോണ്ടാണ് ഫോണിന് അങ്ങനൊരു സ്വഭാവായിപ്പൊ
നേരെ മറിച്ച് അല്ലെങ്കി എപ്പളും ഫോണാെട്ക്കണ്ട്യെരൂല്ലേ ന്നിട്ട് പിന്നെ കൊറേ ടീവിട്ട് നോക്കും ടീവീല് ഒത് ക്കാന് പഷേ ടീവിയൊന്നും ഓൽക്ക് വാണ്ട്യരൂല ടീവില്ത്തെ കാർട്ടൂണല്ലല്ലോ പ്പ ഫോണ്ത്തെ കാർ
അതാ ഞാൻ പറഞ്ഞതെ ടീവിപ്പത്തെ മക്കക്ക് വേണ്ടന്നെ
ഏ എ ടീവിയൊ ന്ന്പ്പോ നോക്കൂല ആരും ഒക്കെ ഫോണില് ഗെയിം ഫോണ്ത്തെ കാർട്ടൂണ്
അതാണ് വേണ്ടിത് അല്ലാതെ ആർക്കുംപ്പം ഈ പർഞ്ഞ സംഭവം ഒരൊറ്റൊന്നിനു വേണ്ട ഒക്കെ ഫോണ് മതി ഫോണില്ൽക് എന്തൊക്കെ ക കളിക്കാൻ പറ്റോ അതൊക്കോല് കള്ച്ചും പഷേ ഞമ്മ
ആ ഇപ്പ അയ്നാല് തന്നെ നമ്മളെക്കാളും കൂട്തല് വിവരം ഒൽക്ക്ണ്ട് ഫോണില്
ആ ഫോണ്ല് ഓൽക്ക്ണ്ട് അതാണ് ഞമ്മക്കൊരു അറ്യാത്തൊരു സംഗതി റബ്ബേ ഇത്പ്പെന്താ ചെയ്യാന്ന് ചോയ്ച്ചാല് അതാ ഞാൻ പറിണത് ഒരു ഫോൺല് എന്താത് ചെയ്യേണ്ടി റബ്ബേന്ന് വിചാരിച്ചാല് ആ അതാ ഞാൻ പറിണതേ അപ്പോത്തിന് മക്കള് വന്ന് ഇമ്മച്ചി ആ ഇമ്മച്ചി ഇങ്ങക്കറീല ഇങ്ങള് കാട്ടിക്കാണിർഞ്ഞ് ഫോ വാങ്ങികൊണ്ടോയി ഓലത് ശര്യാക്കി നമ്മളെ കയ്യ് കൊണ്ടെന്നെരാണ്
അത് തരും അതോൽക്ക് നല്ലൊറിയാ അങ്ങൻത്തൊക്കെ ഓരോന്നോല് പഠിച്ചിണ്ട്ത് ന്ന് വെറും കാർട്ടൂൺ കാണല്ല അങ്ങൻത്തെ എല്ലാതും ഒൽക്ക റിയാ ഇപ്പ ബേക്കട്ച്ചാനും വീഡിയോട്ക്കാനും എന്താ ൽക്ക് വാണ്ടത് അതൊക്കെട്ക്കാ ഓൽക്ക് വേഗറിയാ
ആ അതാ ഞാൻ പർഞ്ഞ് ഈ ചെറിയ
ഞമ്മള് ജസ്റ്റ് ആ ഫോണൊന്ന് കൊട്ത്താ മതി
അതന്നെ ഞാൻ പറിയാ എങ്ങനെ എപ്പ്ളാണ് ഇവല്തൊക്കെ നോക്കി ങ്ങനെ മനസ്സിലാക്ക്ണ്ന്നാണ് അയ്ല് മ്മ ക്കുന്നു മൻസ്സിലാവത്തെ കാരണം ഞമ്മൾ എത്ര നോക്കിയാലും ഞമ്മക്ക് അറിയില്ല
ആ
അതാണ് മെയിനേ കാരണം ഞമ്മള് എത്ര ചോയ്ച്ച് അമ്മള് ആ അതാണേ നമ്മള് എത്ര നോക്കി കയ്ഞ്ഞാലും എന്താപ്പത് ചെയ്യേണ്ടന്ന് നമ്മ
ആ നമ്മക്ക് പെട്ടെന്ന് അത് മൻസ്സിലാവൂല ത് നമക്ക്ത് ജസ്റ്റ് എങ്ങനെട്ക്ക എങ്ങനെ ഓഫ് ആക്ക ക്ക അങ്ങൻത്തെ കാര്യങ്ങള അറിയ ബൽക്കാണ് ഇതിന്റെ എല്ലാ സെറ്റിങ്സും അറിയാ എല്ലാതും അറിയാം എങ്ങനെ കാട്ടേണ്ട് ആ ഞാ സൗണ്ട് കൊർഞ്ഞാലും ഫോണിന്റെ എന്തേലും കംപ്ലൈന്റാ ഞമ്മള് മാറ്റ ആവശ്യല്ല ഓല്ക്ക് നേരെറിയത് ആ
അതാണിപ്പം ഞാൻ പറഞ്ഞ കാലത്തിനൻസര്ച്ച് മക്കള് മാറുംന്ന് പറയ്ണത് വെറുതെല്ലാറിം ഞാനേ
വെറുതെല്ല എത്ര മൂന്ന് വയസ്സായ കുട്ട്യാണെലും രണ്ട് വയസ്സായ കുട്ട്യാണെലും ഏത് കുട്ടിക്കും അറിയാ
ഏത് കുട്ടിക്കാേയ്ച്ചപ്പപ്പോ മ്മള്പ്പൊ ഇന്റെ ഇന്റെ ആങ്ങൾന്റെ കുട്ടിക്ക്പ്പ് ചെറിയ കുട്ട്യാ കൗ ല് കടന്ന് മുട്ട്ത്താൻ നോക്ക്ണാെള്ളൂ ആ കുട്ടി വരെ ഇന്ന് ഞാൻ അവ്ടെ പായിലാ ഫോണ് വെച്ചപ്പോതിന്ന് ആ വെൾച്ചം കണ്ടിട്ട് ഇന്റെ ചെർത്ട്ത്ത്ട്ട് അയ്ക്ക് നോക്കി നിക്ക ഒ
ആ കാനനം അവിടന്നെന്നെ അത്ര വയസ്സ് മുതൽ തന്നെ ഇത് തെടങ്ങ സംഭവം പിന്നേ ഓൽക്കങ്ങട്ട് അഡിക്റ്റവല്ലേന്ന് പിന്നെന്താ കാട്ടെണ്ട് അഫിനെ സ് ഫോണില്ലാതൊന്നും നടക്കൂലോല്